ആ കേക്കുന്നുണ്ട് ആ ഞാൻ പറയുന്ന കേക്കാവോ
ആ കേക്കാൻ പറ്റ്ണ് ണ്ട്
എന്തെടുക്കുവാ
അംഗലവാടി പോവാൻ നിക്കാണ് കൊറച്ച് കഴിഞ്ഞിട്ട്
ആണോ ആ ഞാന് ഇപ്പം മോളെ വിളിക്കാൻ പോവാനായിട്ട് അങ്ങോട്ട് പോക്കോണ്ടിരിക്കാ
ആ അംഗലവാടിക്കാ
അല്ല അവള് എൽ കെ ജി ലാ അപ്പൊ സ്കൂൾ ബസ്സ് ഉണ്ടേ അപ്പൊ അതിന് വരും ആ നേരത്തേക്കും വിളിക്കാനായിട്ട് ഒത്തിരി അപ്പുറത്താ വരുന്നതേ അപ്പൊ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവായിരുന്നു ആ ആ പിന്നെ ഏ ഏ ഫുഡൊക്കെ ആയോ
ആഹ് ഫുഡ് വൈകുന്നേരത്തേക്കാണ് നോൽമ്പാണ്
ആ നോമ്പാല്ലേ ഹാ അപ്പൊ സ്പെഷ്യൽ ഒക്കെ കാണു ആ പിന്നെ ഓ എത്ര പിള്ളോരാ വിടെ
ഒരാള് ഒരാൾ ഒരാള് ഒരു അഗലവാടി പോണേ
ആ പെൺകുട്ടിയാണോ
ആ പെൺുട്ടിയാണ്
ആ എനിക്ക് അതെ ഒരു പെൺകുട്ടിയെ ഉം ആ അംഗവാടി ഈ വർഷം അങ്കമാടി ആക്കിയതേ ഉള്ളൂ അതോ
ഈ വർഷം ആക്കിട്ടുള്ളു
ഹാ ഹാ ഹാ ആ ഓക്കെ ഓക്കെ ഓക്കെ പിന്നെ അവിടെ മഴ ആ അവിടെ ഇപ്പോ എൽ കെ ജയിലോട്ട് ചേർത്തേ ഉള്ളൂ
ആ ആ അപ്പൊ കൊറച്ചേര്ത്തെ മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ കാലാവസ്ഥ മാറ്റണ്ട്
ആ് ഇവിടെ അതെഴ ആ് ഇവിടെ അതൊ കഴിഞ്ഞിവസംൊക്കെുതായിട്ട് വൈകിട്ടക്കെ മഴ ഇങ്ങനെ ചറി ഇങ്ങനെയൊക്കെ പോയ പിന്നെ മഴ കുറവായിരുന്നു അത് ഇന്നിപ്പം ഇടയ്ക്ക് മഴ മഴയെല്ലാം ഇങ്ങനെ മൂടി വരും പിന്നെ വെയിൽ വരും അതുകൊണ്ട് തുണിയണ അങ്ങനായിട്ട് നല്ല
ആഹ് ആ ഡ്ര പിന്നരു സ്മെല്ലാണല്ലോ
ആ അത നളെഴും കൈ ഇങ്ങനെ അതിലിങ്ങനെ പിടിക്കുന്നു കൊണ്ടാെന്ന് തോന്നുന്നു അല്ലെ ഇ അല്ലാതെ തന്നെ മണം പരുമ പിന്നെ നമ്മള എപ്പോഴും ഇങ്ങനെ പിടിച്ച ഇടുംന്തോറും ആഹ അത് തന്നെ അതൊക്കെരു ഇതല്ലേ ഉം പിന്നെ അവിടെ ചക്കടെ മാങ്ങയുടെക്കെ സീസൺ കഴിഞ്ഞോ അതോ
ഇപ്പം ചക്ക സീസൺ ആണല്ലോ ഇപ്പം മാങ്ങ സീസൺൊക്കെ കഴിഞ്ഞല്ലോ
ആഹ മങ്ങടെ തൊക്കെ ആയി
സ്വന്തം എവിടെ ചക്കല്ല നിന്റെ വീട്ടില് എവിടെടെ ചക്ക ഉണ്ട്
ആണോ ആ ഇവിടെയും ചക്ക കൂടുതലുണ്ട് പക്ഷെ മാങ്ങയൊക്കെ കുറവാണ് ആന്നേരം പിന്നെ പുൊറത്തുന്ന്ും മേടിക്കും കൂടുതൽ ആഹ മോക്ക് മാങ്ങപ്പോഴും ഭയങ്കര ഇഷ്ടോ എന്തോ
വീട്ടില് ചക്ക മാക്കണ്ടണ്ട് ഇവിടെ കിട്ടിച്ച വീട്ടിലില്ല ഇവിടെ കൂട്ടാനാണ് അത് എരഞ്ഞള്ളു
ഓഹോ ഹഓ ഹോ ആ അതാണ് അതെന്നെ പല സ്ഥലത്തും ചിലയിടുത്ത് ഇത് തീരുമ്പോഴായിരിക്കും ചിലയിടുത്ത് തൊട ങ്ങ അങ്ങനെയുണ്ടല്ലോ ആഹ അങ്ങനെ ഉണ്ടല്ലോ എന്തല്ലേ അയ്യോ പിന്നെ ഹസ്ബൻഡ് എന്നന്നെ നടടുക്കുവവാ
ഹസ്ബന്ന്റെ പുൊറത്താണ്
കൊടുത്ത ആഹ ആഹ് ഓക്കെ ഓെ ആഹ് ആഹ ആ് നമ്മുടെ ഇവിടെ ആപ്പൊറത്തല്ലേ ഇവിടെ ഉണ്ട് ഹിറ്റാച്ച ഓടിക്കവാണേ
ആഹ
ആഹ് ആഹ
നാട്ടിലായിുള്ള ആ
ആഹ് നമ്മടെ ഇവിടെത്തന്നെ അടുത്തൊക്കെ വർക്കുണ്ട് പിന്നെ മഴയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് പാടന്നേ ഉള്ളു
ട്രിപ്പ് പോണ ആൾക്കാരല്ലേ ട്രിപ്പ് പോയ
ആഹ ഹഹ
ആഹ
ഉം പിന്നെ വേറെന്തുണ്ട്ആ ആ ഇയാൾ ഒരാളെ ഉള്ളോ അതോ സഹോദരങ്ങളുണ്ടോ
എന്റെ വീട്ടില് മൂന്ന് പങ്ങന്മാരും രണ്ടാങ്ങളമാരും
ആണോ അവരുടെയൊക്കെ മാരേജ് കഴിഞ്ഞോ
ആഹ അനിയത്തിന്റെ മേരിട് നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞില്ല
ഓ ഓ ഓ ഞാൻ അതിപ്പോ ഉടനെ ഉണ്ടോ അതോ
കഴിഞ് ആള് നാട്ടിലില്ല വിദേശത്ത വന്നിട്ടേണ്ടാവുള്ളു
വന്നിട്ടണ്ടാവുള്ളൂ ആ ഓക്കെ ഓക്കെപ്പൊ എൻഗേജ്മെന്റ് കഴിട്ട് നിക്കുവ അല്ലേ
ആ എങ്കേജ്മെന്റ് കഴിഞ്ഞ് നിക്കാ
ആ ആ ആ ആ അപ്പൊ ബാക്കി അവര് സഹോദരങ്ങളൊക്കെ അടുത്താണോ
നോക്കണ്ട് ഇപ്പം പെൺകുട്ടികളെ കിട്ടാൻ പണിയാണല്ലോ
ആ
കാലാവസ്ഥ വല്ലാതെ പഠിക്കണ ആൾക്കാരല്ലേ
ആഹ അതെ അതെ
ഞൊട്ട് നിക്കാത്ത കുറെ ആൾക്കാരാണല്ലോ
ഓ ഓ ഓ
പിന്നെ നോക്ക്യോണ്ടിരൂന്നെങ്കി കിട്ടിയാല് രണ്ടാൾതും ഒപ്പണ്ടാക്കാന്നാണ്
ആ ഹാ ഹ അ
മക്കളൊക്കെ ഒരാള് എസ് എസ് എൽസി കഴിഞ്ഞ് നിക്കാണ് ഒരാള് ചെറുതാണ്
ആ ഹ
അഞ്ച് ആറിലൊക്കായിട്ടുള്ളൂ
ഓഓ
ആ അവിടെ നിങ്ങക്ക് ആങ്ങളയൊക്കണ്ടായിക്കൂല്ലേ ഹലോ ഹലോ ഹലോ ഹലോ
കേൾക്കാവോ കേൾക്കാവോ
ആ ഇപ്പൊ കൊയപ്പല്ല റേഞ്ച് പോവാണ്
ആ ഇവിടെ റേഞ്ചിന് കുറച്ച് പ്രശ്നാ
ആ ആ ആ ഉള്ളേരിയക്കൂല്ലേ
ആ വിട്ടു വിട്ടാ കേക്കുന്നത് ഇവിടെ റേഞ്ച് പൊതുവേ കൊറവാ
ആ ആ ആ
ഉം വേറെന്താ ത് ആ ഇനിയിപ്പം വൈകിട്ട് എന്തോ
ഫുഡൊക്കെ കഴിച്ചു അല്ലേ
ആ ഫുഡൊക്കെ കഴിച്ചു ഇനിപ്പം ഛായേൻ്റെ സമയായി പിന്നെ അയൽക്കൂട്ടൊണ്ട് അപ്പതിന് പോണം അങ്ങനെയൊക്കെ നിക്ക്ന്ന് പിന്നിപ്പം കുട്ട് അവളെ കുഞ്ഞിനെ വിളിച്ചു കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം പോകാനായിട്ട് ത് കൊറച്ച് ലോങ്ങാണേ കുറച്ച് പോണം അപ്പോഴത്തേക്കും അവളെ കൊണ്ടാക്കിട്ട് വേണം പോവാനായിട്ട് അത് കൊണ്ട് ആ വൈകി നേരത്തെ നിങ്‌ക്ക് അവിടെയില്ലേ അയാൽ കൂട്ടൊന്നുല്ലേ ആണ് ആ ഇവടെ പിന്നെ എല്ലാ പിള്ളാരും കൊച്ചുപി ള്ള കൊച്ചു പിള്ളേര് പറഞ്ഞ ഒരു ഇരുപതുവയസ് കഴിഞ്ഞിട്ടുള്ള എല്ലാവരും ഉണ്ട് അയൽ കൂട്ടത്തി ചേരും പ്രായ അങ്കാരം ഒരിതില്ല
ലോണോ അങ്ങനെ എന്തൊക്കെ കിട്ടുന്ന പറഞ്ഞേക്കാം
ആഹാ ആ എന്നാ ശരിടാ ഞാനേ വിളിക്കാം കുട്ടി വരുന്നേ
ആ ആയിക്കോട്ടെ